അതെ എന്താ പരിപാടി എന്താ ഞാന് കളിക്കാനിങ്ങനെ പോക നിക്കുന്നു അപ്പൊ വീട്ടിലിപ്പൊ പെട്ടെന്ന് വൈദ്യുതി ബില്ല് വന്ന് അപ്പൊ ഞൻ നോക്കിയപ്പോ ഞെട്ടി നിൽക്കാനോ മുമ്പൊന്നും ഇല്ലാത്ത രീതിയില് വലിയ രീതിയിൽ വൈദ്യുതി ബില്ല് കൂടി ഇപ്പ എന്താണ് ഇപ്പൊ കാരണം ചോദിച്ച ഓലും പറഞ്ഞത് നിങ്ങൾ ഉപയോഗം കൂടിന്ന് അല്ലാതെ ഇപ്പൊ ഓരോന്നും പറഞ്ഞില്ല അപ്പൊന്താ ഞങ്ങള് നോക്കിയപ്പോ ഒന്നും മനസിലാവ്ണില്ല കാരണം ഞങ്ങള് വലിയ ഉപയോഗം വീട്ട് ഉപയോഗിക്ക സാധാരണ ഇപ്പോ ഒരു മാസത്തിലേക്ക് വല്ല നാന്നൂറ് മുന്നൂറ് ഒക്കെ ഉണ്ടാവല് പക്ഷെ ഇത് ഇപ്പൊ ഈ പ്രാവശ്യം ഒര് ആയിരത്തിന്റെ ഇപ്പ അടുത്തൊക്ക ആയിട്ട് വരുന്നുണ്ട് അപ്പൊ എന്താ ഇത് ചോയിച്ചപ്പോ ഓല് പറഞ്ഞു നിങ്ങള് ഒരുപാട് എ സി ഉപയോഗിച്ച് എന്ന് പറഞ്ഞത് അപ്പൊ ഞങ്ങള് ഈ ഏ സി ആരും വീട്ടിൽ ഉപയോഗിക്കല് തന്നെ ഇല്ല അപ്പ അങ്ങനെ ഇപ്പൊ ഓല് ഒരുപാട് കാര്യം പറയും എന്താണ് ഇപ്പം മനസായില്ല അപ്പ ഞങ്ങള് ഇങ്ങനെ ഒരു നമ്മള് പരാതി കൊടുക്കാൻ നിക്കേന്നു എന്താപ്പ വൈദ്യുതി കൂടാനുള്ളെ അപ്പൊ ഒരുപാട് വൈദ്യുതി കൂടുക എന്നുള്ളത് ഇപ്പം നമ്മളെ കേരളത്തില് വേണമെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ വരുന്നുണ്ട് അപ്പൊ ഒന്നാമത് വെച്ചാല് ഇന്ന് ഇപ്പോ വൈദ്യുതി കിട്ടാതെ ഒക്കെ വലിയ ബുദ്ധിമുട്ടാ കാരണം ഇപ്പോ അവര് ആ ഇത് ഉണ്ടാക്കുന്നത് പ്രധാനമായിട്ടും ഇപ്പൊ ഡാമുകളിൽ നിന്നൊക്കെ വെള്ളത്തിന്നാണ് പൊതുവെ ഉണ്ടാക്കല് അപ്പൊ മഴക്കാലം കുറയുമ്പോ വേനൽക്കാലായി തുടങ്ങിയാല് ഡാമുകളില് അല്ലെങ്കിൽ ഇത്തരം തടാകങ്ങില് വെള്ളം കുറ കുറവെയ്കാരം അപ്പൊ വെള്ളം കുറയുമ്പോ സ്വാഭാവികായിട്ടും വൈദ്യുതി ഉണ്ടാക്കാനും അതിന് ഉലപ്പാദിപ്പിക്കല് ഭയങ്കര ബുദ്ധിമുട്ടാ. അപ്പൊ വൈദ്യുതി ഉല്പാദിപ്പിക്കല് ബുദ്ധിമുട്ടാവുമ്പോ അത് സ്വാഭാവികായിട്ടും വില കു വില കൂട്ടലും അങ്ങൻത്തെ മറ്റു കാര്യങ്ങിലേക്ക് ഒക്കെ ഇതിന്റെ അധികൃതർ ന്ന ഏഹ് എത്തും എന്നുള്ളതാ അപ്പൊ ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത് വില കൂട്ടാനുള്ള ഒരു കാരണായിട്ട് മനസ്സിലാക്കുന്നത് അപ്പൊ ഇനിയും മനസ്സിലാക്കുന്നത് വരും കാലങ്ങളിലൊക്കെ വ വലിയ രീതിയില് വില വർ ധന സംഭവിക്കാൻ പോകുന്ന ഒരു മേഖല കൂടിയാണ് ഈ വൈദ്യുതികള് കാരണം ഇന്ന് നമുക്ക ഇന്ന് ഇപ്പ എല്ലാ വീടുകളിലും പണ്ടൊന്നും എല്ലാ വീടുകളിലൊന്നും ഇപ്പ ഈ കറന്റ് വൈദ്യുതി ഉണ്ടായിരുന്നില്ല ഇന്ന് എല്ലാ വൈദ്യു വീടുകളിലും വൈദ്യുതി ഒരു ബന്ധണ്ട് ഇപ്പൊ ഒരാ അവര് ഫാനുകൾ ഉപയോഗിക്കണെങ്കിൽ ലൈറ്റുകള് ലൈറ്റുകൾ ഉപയോഗിക്കാന് ടെലിവിഷൻ ഉപയോഗിക്കാന് കമ്പ്യൂട്ടർ ഉപയോഗിക്കാന് അങ്ങനെ തുടങ്ങിയ വീട്ടിലെ എല്ലാ വിധ കാര്യങ്ങൾക്കും ഇപ്പോ വൈദ്യുതി വേണം അത് ഇപ്പോ എന്തിന് പറയണം നമ്മളെ അടുക്കളയിൽ അടക്കം ഇന്ന് വൈദ്യുതി ഉപയോഗം വളരെ രീതിയിൽ വർദ്ധിച്ചു എന്നുള്ളതാണ് അപ്പോ ഇതിനെ കൃത്യമായി നിയന്ത്രിക്കാ എന്നുള്ളത് നമ്മളെ പോലുള്ള ആളുകളുടെ ഒരു ചുമതലയാണ് കാരണം നമ്മക്കന്നെ അറിയാ ഇപ്പ ഇന്ന് ലോ ലോകകപ്പ് നടക്കുന്ന സമയണ്ട് രാത്രി കാലങ്ങളിലൊക്കെ വലിയ രീതിയില് വൈദ്യുതി ഉപയോഗം കൂടുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് പറഞ്ഞ് കേൾക്കാറുണ്ട് അപ്പൊ കൃത്യമായ രീതിയില് ഇതിനെപ്പറ്റി ഇതിനെ നിയന്ത്രിച്ചു നിർത്താനും കൃത്യമായി ഉപയോഗിക്കാനും ഉള്ള ഒരു ഒരു ബോധം നമ്മളെ പൊതുജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ നിങ്ങളോട് ചോദിക്കുമ്പോ ചോദി ക്കുമ്പോ നിങ്ങൾക്ക് എത്ര നിങ്ങൾക്ക് എത്ര രീതിയില് ഇത്തരം കാര്യങ്ങളെ പറ്റി സംസാരിക്കാനുണ്ട് ഈ വൈദ്യുതിയെ പറ്റി
തീർച്ചയായും വൈദ്യുതി എന്ന് പറയുന്നത് ഇപ്പൊ ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും പ്രധാനമായ ഒരു സംഭവമാണല്ലോ ഇപ്പ ഈ വൈദ്യുതി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പ വൈദ്യുതി ഇല്ലാതെ ഒരാൾക്കും ജീവിക്കാൻ കഴിയൂലല്ലൊ പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ നമ്മള് ഉപയോഗിക്കുന്ന ഈ മൊബൈൽ ഫോണില് മിനിമം ചാർജ് കയറ്റണം എങ്കിൽ ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം നമ്മളിപ്പോ സാധാരണ രീതിയില് വീട്ടില് ഒരു ദിവസം നമ്മൾ ചാർജ് കയറ്റും അതുപോലെ തന്നെ ഇപ്പൊ ചൂടുകാലം ആയതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ വീട്ടിൽ ഇത്രത്തോളം വ വൈദ്യുതിയുടെ എഹ് ബില്ല് വന്നത് വേറെ ആയിരിക്കും കാരണം ആയിരത്തിനോളം വന്നല്ലോ ചൂട് കാലം ആയതു കൊണ്ട് തന്നെ അത് ഏറെ എന്താ എ സി ഉപയോഗിച്ചത് കാരണവും ഫാൻ ഉപയോ ഗിച്ചത് കാരണം നല്ല വൈദ്യുതി കൂടും ഇപ്പോഴത്തെ കുട്ടികള് എന്ന് പറഞ്ഞാല് വീട്ടിലേക്ക് സൽകാരം സൽക്കാരത്തിനോ അല്ലെങ്കിൽ കല്യാണത്തിനോ വരുമ്പോള് ഈ വിം കുട്ടികള് ഇങ്ങനെ എന്തു ചെയ്യും ഈ ഫാനും ലൈറ്റും ഇട്ടിട്ട് പിന്നെ ആ ആ റൂമിൽ കുറച്ച് നേരം കളിച്ചിട്ട് പിന്നെ അ ടുത്ത റൂമിക്കു പോകുമ്പൊ ഓല് അവിടെ ആ ഫാനും ലൈറ്റും നോക്കുന്നില്ലല്ലൊ ഓഫ് ആക്കണോ ഓഫ് ആക്കണ്ടേ എന്ന് ഒന്നും പിന്നെ ആ വീട്ടിലെ ഉടമസ്ഥനായ നമ്മുടെ ഉമ്മയാണെങ്കിലും ഉപ്പയാ ണെങ്കിലും ഒക്കെ വന്നിട്ട് പിന്നെ ആ ലൈറ്റ് ഓഫ് ആക്കണം പിന്നെ അവരോട് ചൂടായിട്ട് ഒരു കാപ്പത്തച്ചിട്ട് കാര്യമില്ല അത് ഇങ്ങനെ പറയുമ്പ അങ്ങനെ ആലോചിക്കാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് സെ പ്റ്റംബർല് ഒക്കെ ഉണ്ടായ ഒരു റെക്കോർഡ് കെ എസ് ഇ ബി യുടെ റെക്കോർഡ് ഏഹ് എത്ര യൂണിറ്റിന്റെ റെക്കോർഡ് രണ്ടായിരത്തി ഇരുപത്താറ് ചൂ നമ്മളെ ഈ ചൂട് കാലത്ത് ആ റെക്കോർഡ് പൊളിച്ചു കാരണം അത്രത്തോളം എ സിയുടെയും മറ്റു വൈദ്യുതിയുടെയും നല്ല ഉപയോഗം അവിടെ ഉണ്ടായി അത്രത്തോളം വൈദ്യുതി ഉപ യോഗിക്കാൻ കാരണം നമ്മുടെ ഈ ഈ കാലഘട്ടം തന്നെയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രകൃതി നോക്കുകയാണെങ്കിൽ പണ്ട് കാലങ്ങളില് കാറ്റടിച്ചു കൊണ്ട് തന്നെ നമുക്ക് ധാരാളം എന്താപ്പ ഏഹ കാറ്റുകൾ ലഭിച്ചിന്ന് മരങ്ങൾ കൊണ്ട് നമുക്ക് ധാരാളം ഏഹ കാറ്റുകൾ ലഭിച്ചിരുന്ന് ഇപ്പോന്നും അതില്ല പണ്ടൊക്കെ വീശെറിയ എന്ന് പറയുന്ന സാദനം കൊണ്ടായി രുന്നു നമ്മൾ കാറ്റ് ആസ്വദിച്ചിരുന്നെ ഇപ്പോഴൊക്കെ വെറും ഒരു വെറും ഒരു ഏഹ കയ്യിൽ ഒതുങ്ങുന്ന ഒരു സാധനം കൊണ്ടൊന്ന് അമർത്തിയാൽ എല്ലാം ലഭിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ഒരു ബോർഡ പോയിട്ട ഒരു സാധന അമർത്തി സുചിമാ അമർ ത്തിയ എല്ലാം ലഭിക്കുന്ന രീതി കാറ്റാണെങ്കിൽ ലേറ്റ് ആണെങ്കിലും ലഭിക്കുന്നു നമ്മൾ ഐസക്ന്യൂട്ട നെ പോലത്തെ ആളുകള് വെറും രാത്രിയില് ഒരറ്റ വിളക്കിന്റെ സ്ട്രീറ്റ് ലൈറ്റിന്റെ എന്താ അടില് അടിയിരുന്നു കൊണ്ടായിരുന്നു പഠിച്ചിരുന്നത് എല്ലാം നമുക്ക് ഓർക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്
അതെ അത് നിങ്ങൾ പറഞ്ഞ കാര്യട്ട ഞാങ്ങനെ ചെറുപ്പത്തിലെ നമുക്കറിയാം നമ്മുടെ വീടുകളില് വെളിച്ചത്തിന്റെ പകരമായിട്ട് മെഴുകുതിരി വെളിച്ചത്തിലൊക്കെ ഇരുന്നിട്ട് പഠിച്ച ഒരുപാട് സന്ദർഭങ്ങൾ ഓർമ്മയുണ്ട് അതുപോലെ തന്നെ കാറ്റ് ന് വേണ്ടിട്ടു നമ്മ മുത്തശൻ മാരൊക്കെ വിഷറികൾ കൊണ്ടുവരും പാളകൾ ഒക്കെ വച്ചിട്ട് വിഷറികൾ ഉണ്ടാക്കും അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് രീതിൽ വൈദ്യതി വൈദ്യുതിക്ക് പകരം നമ്മ കാര്യങ്ങൾ കണ്ടെത്തിയിരുന്നു ഇന്നിപ്പോ എല്ലാം എല്ലാം ഒരു വിരൽ തുമ്പിൽ എന്ന പോലെ ആളുകൾക്ക് നല്ല കറങ്ങുന്ന ഫാന് കിട്ടുന്നു അതുപോലെ നല്ല തണുപ്പുള്ള ഏ സികളുണ്ട് നല്ല വെളിച്ചമുള്ള വെളിച്ച ലേറ്റുകൾ അങ്ങനെ എല്ലാം ഇപ്പ സൗകര്യങ്ങളും ഇപ്പ ഉണ്ട് അപോ ചായ ഉ ഉണ്ടാക്കാനടക്കം പെട്ടെന്ന് ഉണ്ടാക്കാനൻ ഒരുപാട് ഉപയോ ഉപ ഉപകരണങ്ങളൊക്കെ ഇപ്പ എല്ലാവരും വീട്ടിലുണ്ട് അപ്പൊ ഇത് ഒരുപാട് രീതിയിൽ വൈദ്യുതി ഉപയോഗം കൂട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അത് പറഞ്ഞപ്പോഴാണ് നമുക്കിപ്പന്ന് വൈദ്യുതി ഉപയോഗം വൈദ്യുതി ഉല്പാദിപ്പിക്കാൻ പല മാർഗ്ഗങ്ങളുണ്ട് അപ്പോ ഒന്ന് ജലവൈദ്യുതിയ ഉണ്ട് ജലവൈദ്യുതി നമുക്കറിയാം വെള്ളത്തിന്റെ പൊതുയ നമ്മളൊക്കെ കാണുന്ന കേരളത്തിലൊക്കെയള്ള ഡാമുകളിൽ നിന്നൊക്കെ എടുക്കുന്നലെ ജല ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്നത് അത് ഒരുപാട് ബുദ്ധിമുട്ടാണ് കാരണം വെള്ളമില്ലാത്തമയത്ത് പലപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ട് നമ്മള് മറ്റൊരു രീതി ജ നമുക്ക് ജല അഥവാ ഈ സൗരോർജം അഥവാ സൂര്യൻ സൂര്യൻ അതിന്റെ വിപാം നമുക്ക് സോളാറൊക്കെ അതൊക്കെ വലിയ രീതിൽ ഇപ്പൊ പ്രോത്സാഹിപ്പിക്കണ്ട കാര്യമാണ് കാരണം സൂര്യൻ ഒരിക്കലും നമുക്കൊരിക്കലും ന ഒരുപാട് ലഭിക്കും സൂര്യന്റെ വെളിച്ചം അതിന്റെ ഊർജ്ജം അപ്പൊ അത്രം സൂര്യന എന്നുള്ള ഒരുപാട് ഊർജ്ജൾ ഉണ്ടാക്കാാന് ഒരുപാട് ഏഹ ഇന്നത്തെ കാലത്ത് ശ്രമിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് വേറൊരു രീതിന്ന് കാറ്റോർജ്ജം നമുക്കറിയാം കാറ്റുകളിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്ന പല സംസ്ഥാനങ്ങളും വലിയ വലിയ പാടങ്ങളിൽ ഇത്തരം വലിയ വലിയ കാറ്റ് കേന്ദ്രങ്ങള ഉണ്ടാവും ആ യന്ത്രങ്ങൾ കാറ്റിൽ നിന്ന് വലിയ രീതിയിൽ വൈദ്യുതി ഉൽപാദിപ്പിക്കുകയും അത് അവരുടെ ഉപയോഗത്തിന് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരുപാട് പദ്ധതികളൊക്കെണ്ട് പ്പൊ ഇത്തരം മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുകാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരം ജലത്തെ മാത്രം ഏഹ മാത്രം അവലംബിക്കുന്ന ഒരു രീതി നമുക്ക് മാറി നിൽക്കാൻ പറ്റുന്നതാ വേറെന്ന് താപ വൈദ്യുതിയുണ്ട് അതോ ചൂട് അതരം താപം ഉപയോഗിച്ചിട്ട് എടുക്കുന്ന വൈദ്യുതി അങ്ങനെ പല രീതിയിൽ നമുക്ക് വൈദ്യുതി ഉപയോ ഉപ ഉണ്ടാക്കാൻ പറ്റും അപ്പൊ നല്ല നല്ല മാർഗങ്ങൾ കണ്ടിട്ട് അതിനെ കൂടുതായി പ്രോത്സാഹിപ്പിക്കാണ് ചെയേണ്ടത് അല്ലാതെ ഇത്തരം വെറും വെള്ളത്തെ മാത്രം ആസ്വദിക്കുകുള്ളതിനെ തൊട്ട് നമ്മള് മനുഷ്യര് മാറി നിൽക്കണം പുതിയ പുതിയ പദ്ധതികളുമായിട്ട്മ്മടെ സർക്കാർ മുന്നിട്ട് വരണം എന്നതാണ് നിങ്ങളോട് പറയാനുള്ളത് അപ്പൊ നിങ്ങളോട് ചോദിക്കാന്നുള്ളത് എത്രത്തോളം ഇന്നത്തെ കാലത്ത് ഈ സോളാർ എത്രത്തോളം ഉ ഉപയോഗണ്ട് അതിന്റെ ഉപയോഗം എത്രത്തോളണ്ട്
തീർച്ചയായും നമ്മള് ഇപ്പോഴത്തെ കാലത്തെ ഈ സൗരോർജ്യം കൊണ്ട് ഉപയോഗം എന്ന് പറഞ്ഞാല് ഇപ്പോഴത്തെ കാലത്ത് ചൂടും കൂടിയത് തന്നെ കൂടിയത് കൊണ്ട് തന്നെ എന്താ സൂര്യമാർഗ്ഗത്തിലൂടെയാണ് ഇപ്പോ കൂടുതലായി വൈദ്യു വൈദ്യുതി ഉപയോഗിക്കുന്നത് അതിനൊരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഏഹേ അതിർത്തി രാജ്യമായ ചൈന പോലത്തെ രാജ്യം അവിടുത്തെ രാജ്യത്തിലെ അവുടുത്തെ എന്താപ്പൊ എന്താപ്പൊ പ്രസിഡന്റ് അവിടുത്തെ ഒരു ഒര് ഏഹ് ഒരു പദ്ധതി രൂപീകരിച്ചു ആ രൂപകച്ച പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂർത്തീകരിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുവത്തി രണ്ടില് ആ പദ്ധതി തുടങ്ങുകയും രണ്ടായിരത്തി ഇരുപത്തിനാലില് ആ പദ്ധതി അവസാനിക്കുകയും ചെയ്തു ഞാനിപ്പോഴത്തെ യൂട്യൂബില് കണ്ടൊരു വീഡിയോണ് അതായത് അദ്ധേ ആ അവ്ടെ ച ചൈനയിലെ ഒരു പ്രദേശമായ മരുഭൂമിയായ ഒരു പ്രദേശത്തില് ഏഹേ പതിനാ പതിനായിര കണക്കിന് സോളാർ പാനലുകൾ വെച്ചുകൊണ്ട് എന്താപ്പോ ആയിര ആയിരക്കണക്കിന് യൂണിറ്റുകൾ ഏഹ് അതിൽ നിന്നും ലഭിക്കുകയും അത് രാജ്യത്തിന് എന്താപ്പോ ഡൊണേറ്റ് ചെയ്യുകയും അതായത് ഏഹ് കൊടുക്കുകയും ചെയ്തുകൊണ്ട് ധാരാളം ലാഭം അതിൽ നിന്ന് അവർക്ക് ഉണ്ടാകാൻ സാധിച്ചു ഇത് ഇതേ ഒരു സംവിധാനം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ വരികയാണെങ്കി നമുക്ക് വളരെ ഉപയോഗമാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തില് ആളുകള് എന്ന് പറഞ്ഞാല് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യുകയാണ് കാരണം ഉദാഹരണംന്ന് പറഞ്ഞാല് നമ്മളെ സ്വന്തം വീട്ടില് സോളാർ വെച്ചിട്ട് അവിടെ അതുകൊണ്ട് സൗരോജ്യം കൊണ്ട്ണ്ടാക്കി അവര്തന്നെ ആ വൈദ്യുതി ഉപയോഗിക്കാണ് അതിൽ നിന്ന് മാറിയിട്ട് ജനങ്ങൾക്ക് ഏഹ് കേരളത്തിലെ ജനങ്ങൾക്ക് കേരളത്തിലെ സർക്കാര് നമുക്കറിയുന്ന പോലെ തന്നെ നല്ല ചൂടേറിയ സ്ഥലങ്ങളില് നമ്മുടെ ഇന്താപ്പോ മലബാർ പ്രദേശങ്ങളിലായിരുന്ന പാലക്കാട്, മലപ്പുറം പോലെ സ്ഥലങ്ങള് നല്ല ചൂടേറിയ സ്ഥലങ്ങളായതത് കൊണ്ട് തന്നെ അവ്ടെ വെച്ച് അവിടെ നല്ല വിശാലമായ പ്രദേശ ങ്ങൾ ധാരാളം ഉണ്ടായതു കൊണ്ട് തന്നെ അവിടെ നല്ല അത്യാവിശ്യം ഏഹ് കൊഴപ്പമില്ലാത്ത സ്ഥലങ്ങളിൽ വെച്ചുകൊണ്ട് അത് ധാരാളം ഊർജ്ജം ഉണ്ടാകാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ കേരളത്തിന് വളരെയധികം ഉപകാരപ്രദമായതാണ് അങ്ങ നത്തൊരു സംഭവത്തെ നമ്മുടെ സൗരോജ്യ പ്രകാശം നല്ലൊരു ഉപയോഗമാണ് നമുക്കത് അതിലൂടെ സാധിക്കുന്നത്
അതെ അത് ഇങ്ങള് പറഞ്ഞത് കാര്യാട്ടോ അപ്പോ ഞാൻ മനസ്സിലാക്ന്ന് വെച്ചാല് ഇങ്ങള് ആ ഇങ്ങള് ആദ്യം പറഞ്ഞൊരു കാര്യണ്ട് നമ്മളെ വീടുകളിലൊക്കെ പലപ്പോഴും കുട്ടി കൾക്ക് ഇതിനെപ്പറ്റി തീരെ ബോധമില്ല അത് ഏറ്റവും ഇതിന്റെ ബുദ്ധിമുട്ടാണ് കാരണം നമ്മള് ചെറിയ കുട്ടികളാണ് അവർക്ക് പറഞ്ഞിട്ട് കാര്യല്ല അത്ര ഒരു ബുദ്ധിയൊള്ളവർക്ക് അപ്പൊ അവരെന്താവും എല്ലാ റൂമിലും കേട്ട് അയ്ക്കുടങ്ങനെ നടക്കുമ്പോല് ഫാനും ലൈറ്റക്കെ ഇട്ട് പോവും പിന്നെ പ്രത്യേകിച്ച് നമ്മള് ഇരുന്നെല വീടുകള് ഇരുനെലള്ള വീടുകളിലൊക്കെ പൊതുവെ ഇത് കാണാറ് അപ്പൊ കുട്ടികള് മുകളില് നിലയിൽ കളിക്കാൻ പോകുമ്പോ അവ്ടെ എല്ലാ ഫാനും ലൈറ്റും ഇട്ടു പോരും പിന്നീട് അവ അവ്ടെ പിന്നെ പൊതുവെ മാതപിതക്കള് ചെലേപ്പം അങ്ങട്ട് കേറൂല അപ്പ ഇത്ങ്ങനെ കറങ്ങാണ് അതൊരിക്കലും പിന്നീട് കരണ്ട് ബില്ല് വരുമ്പളേക്കാരം അത് മനസ്സിലാക്ക ഈ ബി ഇത്തരം കറങ്ങൽ കൊണ്ടൊക്കെയാണ് പൊതുവെ ഇത്ണ്ടാകുന്നത് എന്ന് അപ്പൊ ഞാനിതിന് ഒരു മാർഗ്ഗമായിട്ട് മനസിലാക്കുന്നത് ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ളൊരു സംവിധാനമാണ് കൊണ്ടുവരേണ്ടത് അഥവാ ഒര് ആളാണ്ട് റൂമിലേകാണ്ട് കേറിയാല് സ്വാ ഓ ലെയ്റ്റ് ഓട്ടോമാറ്റിക്കായി ഓണാവുകയും എന്നാ അദ്ദേഹം റൂമ്ന്നാട്ട് എറങ്ങിയാല് ഓട്ടോമാറ്റിക്കായി ലെയ് പോകുന്ന അങ്ങത്തെ രീതിയൊക്കെ കൊണ്ടുവരാണെങ്കി മനസ്സിലാക്കുന്നെ ഒരു പരിധിവരെ ഇന്നിപ്പോ പല സ്ഥാപനങ്ങളും പല രാജ്യങ്ങളും ഇത്തരം സംവിധാനങ്ങള് ഇണ്ട്ട്ടോ ഓട്ടോമാറ്റിക്കായി ഓണാവുകയും ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവ്കയും ചെയ്തിട്ട് അപ്പൊ ഇത്തരം രീതികളെ ക്കെ എല്ലാ കൊണ്ടുവരാണെങ്കി ഒരു പരിധിവരെ ഇത്തരം ഇതിന്റെ കൂടുതൽ ഉപയോഗം കൊറക്കാൻ പറ്റുംന്നുള്ളതാണ്. കാരണം ഇത്തരം ഉപയോഗം ആണ് ഒരുപാട് വീടുകളില് വൈദ്യുതി കൂടാൻ കാരണം. ഇപ്പ ഇത് ഞമ്മുക്കറിയ മറ്റ് സ്ഥാപനങ്ങൾ സ്കൂൾകൾ അടക്കം ഇതിന് വൈധ്യുതി കൂടാനുള്ള കാരണം ഇത്തരം കാര്യങ്ങളാണ്. പിന്നെ മറ്റൊന്ന്ചാല് ഇന്ന് ഇപ്പോ വൈദ്യതി ഇല്ലാത്ത ഒരുപാട് ബുദ്ധിമുട്ടണ്ട് ഇപ്പൊ ഞമക്കറയാ വൈദ്യുതി എന്ന് പറഞ്ഞത് എല്ലേ മേഖലക്കും അത്യാവിശ്യം വരും ഇപ്പ ആശുപത്രികളിലാണെങ്കിലും. മറ്റുള്ള കടകളിലാണെങ്കിലും പലപ്പോയും വൈദ്യുതി എന്നത് അത്യാവിശ്യം വരാണ് കാരണം. പലപ്പോയും വൈദ്യുതി കിട്ടാതെ കാരണത്താൽ ഒരുപാട് ഉപകരണങ്ങൾ നശിച്ചു പോയെന്ന വാർത്തകളൊക്കമ്മക്കറയാം. ഇപ്പ ഈ ഹോട്ടലുകൾലൊക്കെ എന്താ വെച്ചാലെ മത്സ ത്സ്യങ്ങളാണെങ്കിൽ മാംസങ്ങളൊക്കെ പലപ്പോഴും സൂക്ഷിച്ചുവെക്കും ഈ ഫ്രഡ്ജുകളും മറ്റ് ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത്തരം ശീതീകരണ വസ്തുക്കൾ പലപ്പോയും കരണ്ട് ഇല്ലെങ്കില് ആ വൈദ്യുതി ഇല്ലെങ്കിലിൽ അത് ഒ പല ഒരു ഒരു അഞ്ചാറ് മണിക്കൂർ കരണ്ടില്ലാതെ വൈദുതില്ലെങ്കിൽ. അത്തരം മാംസങ്ങള് പയകി പോകാണ്. അത് പിന്നീട് ഒരുപാട് നഷ്ടങ്ങൾ ഈ കടക്കാരെ സംബന്ധിച്ചിടത്ത് ഉണ്ടാക്കി കൊടുക്കാണ്. അപ്പൊ വൈദ്യുതി എന്നുള്ളത് ഇന്ന് വലിയ രീതീലിപ്പോ ബാധിച്ചു കൊണ്ടിരിക്കാണ്. അപ്പൊ ആശുപത്രികളിലാണെങ്കിലും ഇപ്പ ചെലപ്പോ ഞമുക്കറിയ ചെല മെഷീനുകൾ ഈ ഈ രോഗ ശുശ്രൂഷ ശുശ്രൂഷഷത്തിനുള്ള പല മെഷീനുകളും പ്രവർത്തിക്കുന്ന വൈദ്യുതി കൊണ്ടാണ്. അപ്പൊ ഇത്തരം വൈദ്യുതി നിലച്ചു പോകുമ്പോ സ്വാഭാവികവായിട്ടും അമ്മുടെ ജീവന് തന്നെ നഷ്ടം ജീവനും തന്നെ ഭീഷണിയാകുന്ന രീതിയില ഇപ്പോ ഇന്ന് പല കാര്യങ്ങളും സംഭവിക്കും എന്നുള്ളത് അപ്പൊ നിങ്ങളോട് ചോദിക്കാണെങ്കില് നിങ്ങെളെത്രത്തോളം ഈ വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരാളാണ്.
തീർച്ചയായും ഞാ എൻ്റെ വീട്ടിൽ ഞാൻ ഞങ്ങൾ സ്വന്തമായി മേടിച്ച സോളാർ കൊണ്ട് ഞങ്ങ അതായത് കൂടുതലായി ഉപയോഗിക്കുന്നത് കാരണം തന്നെ ഞങ്ങൾക്ക് അതിന് അതിനുവേണ്ട നല്ലത് അടുപ്പമില്ല കാരണം ക എന്താ കെ എ സി ബി നമ്മുടെ കേരത്തിലുള്ള കെ എസ് സി ബിയെ കുറിച്ച് പറയാണെങ്കി. അത്രത്തോളം വലുതായി ഞങ്ങൾ അതിനെ ഉപയോഗിക്കുന്ന കാരണം ഞങ്ങള്. വീട്ടില് സോളാർ ഉണ്ടായത് കൊണ്ട് തന്നെ ബാറ്ററിൽ കൂടുതൽ പവർ യൂസേജ് ഉണ്ടായത് കൊണ്ട് തന്നെ അങ്ങന ഞങ്ങക് അതിനോട് വല്ല ബന്ധമില്ല. ഞങ്ങൾ കെ എസ് ഇ ബിക്കാർക്ക് കറണ്ട്റ് കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഞങ്ങക്കുണ്ട് കാരണം ഞങ്ങ ക്കല്ലാതെ പലവർക്കും ഉണ്ട്. അത് അത് കാരണം ഞങ്ങക് കൂതൽ കരണ്ട് ഉണ്ടായത് കൊണ്ട് തന്നെ അതില് ബാക്കി വരുന്ന കരണ്ട്. ഞങ്ങൾ കെ എസ് ഇ ബിക്ക് കൊടുക്കുമ്പോ കെ എസ് ഇ ബി ക്കാര് ഇങ്ങട്ട് പണം തെരുന്ന രീതിയിൽ ഇതിനെക്കുറിച്ച് പറയാച്ചെങ്കിൽ ധാരാളം പറയാണ്ടത് ഇതൊന്നും തീർഥത്തിരാത്ത സംഭവങ്ങളാണ് കറന്റാണല്ലോ. ഇത് ലോകത്തെ എല്ലാർക്കും ആവശ്യമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനെ കുറിച്ച് പിന്നീട് സമയം സംസാരിക്കാം അല്ലേ.
അതെ പിന്നീട് സംസാരിക്കാം ഇങ്ങള് നമക്ക് അവാനിപ്പിക്കാം അതിനു മുമ്പ് ഇങ്ങള് പറഞ്ഞപ്പോ ഇഷ്ട ഇഷ്ടപ്പെട്ട സോളാറ് ഇങ്ങള്. ഇങ്ങനെ കൂടുതൽ ഉപയോഗുമ്പോ ഞമ്മുക്ക് മനസ്സിലായി നല്ലൊരു കാര്യാണ് കാരണം വൈദ്യുതി ഒരുപാട് ഉപയോഗം കൊറക്കും ചെയ്യാം. ഇന്നാ ഫസ്റ്റ് അതാ തൊടക്കത്തിൽ കൊറച്ച് പൈസട് കൊടുക്കണം നൊള്ളൂ അപ്പ ഞമ്മള് കൂടുതലായിട്ട് ഇത് വ്യാപിപ്പിക്കണം ഞമ്മ ക്ക് ഇപ്പൊ എന്തായാലും അവസാനിപ്പിക്കാ പിന്നീട് സമയം കിട്ടുമ്പോ കൂടുതൽ സംസാരിക്കാം എന്നാ ശരി.
തീർച്ചയായും ശരി.
ശരി ശരി.